ഹലോ
ഹലോ ആ എന്തൊക്കെ വിശേഷം നല്ല വിശേഷം. ഇപ്പ കിട്ടി കുറെ നേരമായി നോക്കണ
ആഹ്
ബിസി ബിസി ങ്ങനെ കാണിക്കണ്
തന്നെ
തന്നെ ഉം ഭക്ഷണം കഴിച്ചോ കഴിച്ചോ കിടക്കാനാ കിടക്കാനായോ കടക്കാനായി പത്തരായില്ലേ കടന്നിട്ടില്ല കടക്കാനായില്ലേ
ഉം ക്ലിയറും കുറവാ അല്ലേ
ക്ലിയർ ല്ലേ
ആ ഒരു കമ്മിയാണ്. ശരിക്കും ക്ലിയർ ആണില്ല
ഉം എന്താ അറിയില്ല. ചിലത് കേക്കനെല്ലാ റയിഞ്ചില്ല, റയിഞ്ച് ക്കെ ഉണ്ട് ഉണ്ടോ, വീട്ടിലാരൊക്കെണ്ട് വട്ടില് മ്മ ഉണ്ട്, ആങ്ങളുണ്ട് നാത്തുനുണ്ട്, മക്കളുണ്ട്.
ആഹ്
അനിയത്തി ഉണ്ട്. എല്ലാരും ഉണ്ട്
മക്കളെന്ത് യ്യുന്നു
ഓലൊക്കെ പഠിക്ക വലിയ കൂട്ടികള ഉം. ആങ്ങളന്റെ കുട്ട്യാളാണ്. ഒരാള് പ്ലസ്ടു കഴിഞ്ഞു
ആഹ്
ഒരാൾ ഒമ്പത്, പിന്നെ നാല്, യു കെ ജി നാലാളുണ്ട്, അങ്ങനെയ ഭർത്തവിടെയല്ലേ എന്റെ അത്ത മരിച്ച്
ആഹ്
ങ്ങള് ങ്ങടെ വീട്ടിലാ, ഉം, വീട്ടില
ആഹ്, പെൺകുട്ടികൾ ഉണ്ടോ?
ഇല്ലേ എനിക്ക് ഒന്നുല്ല ആഹ്, ഇങ്ങൾക്ക് കുട്ടികളില്ല പിന്നെ ആ ആങ്ങളേടെ കുട്ടികളാ ആഹ് രണ്ട് കുട്ടികളല്ലേ ഉം
ആഹ് കൊറേയോ ഭർത്ത മരിച്ചിട്ട്
ഇപ്പ, ആറ് മസായി
പിന്നെ എന്തേ അസുഖം എന്തേലും ഉണ്ടായിരുന്നോ
അസുഖന്ന് വെച്ചാല്. ഇങ്ങനെ ഷുഗറിന്റെ കൊറേ അസുഖങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ ശ്വാസം മുട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ആ കല്യാണം കയിഞ്ഞിട്ട് കുറെയായോ കല്യാണം കഴിഞ്ഞട്ട് കുറെ ആയോച്ചാല് കുറച്ച് പ്രായമായിട്ടാണ് കല്യാണം കഴിച്ച പെണ്ണ്ഭാര്യ മരിച്ച ഒരാളെകല്യാണം കയിച്ചിരുന്നത് മരുക്കളുംകുട്ടികള എല്ലാരും ഉണ്ട് ആ
ഉ മമാ ൻ്റെയൊകർത്താനന്താ
ഉ്മാക്ക് കൊഴപ്പൊന്നുമല്ല ഉ്മാക്കുണ്ട് ഷുഗർ അന്നെ അത്പ്പൊ ആൾക്കാർക്ക് കൊറവാാണ് ഇപ്പല്ലായി അല്ലത ഭക്ഷണത്തിന്റെക്കായിട്ട് ഉ ഇപ്പൊ കുഴപ്പൊന്നുല്ല
ആഹ ങ്ങൾ ജോലി എന്തേലും ചെയ്യണ്ടോ
ഒരു ജോലി ഇല്ല ഇല്ലല്ല എന്തണ്ട് സ്റ്റാറ്റസ് കൊടുക്കണ്ട് ഏ രണ്ട് സ്റ്റാറ്റസ് വർക്ക ഇണ്ട് പറ ആ അതിന് ങ്ങൾല്ലേ
എന്ത്
ന്റെ സ്റ്റാറ്റസ് വർക്ക് ല്
ആ
ആല്ലേ ഞാനോ ആ
എനിക്ക് ഓർമല്ലഏതാപ്പ ത്
ഒന്നര് ആ അയിലൊക്കെ വന്നിനു ആഹ ഇത് പ്പം മനസിലായി
ആ അയിന്ന എന്തായാലും ഇത്ണ്ട് പൈ്മെന്റ് കിട്ടിയോ
ആ ഞാ അല് അടച്ച പൈസ കിട്ടി കിട്ട്യോ ഉം ഇ ഞാൻ അതില ണ്ടായിന്ന് പോു പിന്നെ അയിന്ഒ യിവായി പോന്നുന്നു ഇനിയിപ്പോൾ നൂറുപ്പ നൂറിൻ്റെ മേലായി ഇനിയിപ്പോൾ ഇരുന്നൂറായ കിട്ടും അടച്ച പൈസ കിട്ടി കഴിഞ്ഞു ഉം ഇന്തതില്
ആ ആ ആഹ എനിക്കിപ്പൊ മനസ്സിലായി അന്നൊരി ഇതില് കയറിയുന്നു അതില് പൈസ കേ ഞങ്ങൾ വിട്ടും ചെയ്തു പക്ഷെ പിന്നെ അയി മന്ന എന്തൊക്കെ സാധനങ്ങൾ വാങ്ങണ്ടേ പച്ച
പച്ചക്കറി അങ്ങത്തേക്ക് ഏയ് ചിന്തതിൽ അതൊന്നുല്ല അത് അങ്ങനെ എല്ലാരും അന്ന് തെറ്റ്ി ധരിച്ചതാണ് അങ്ങനെ അന്ന് കൊറ പറഞ്ഞിരുന്നു സിന്തയില് പച്ചക്കറി അപ്പരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണക്കെ പറഞ്ഞു രുന്നുപക്ഷെ അതൊന്നും ഇല്ല അതൊക്കെ അന്ന് വെറുത അങ്ങനെ ആൾക്കാര് പറഞ്ഞ്ണ്ടാക്കിയതാണ്
പിന്നെ ന്താ പയില്ള്ളേ
അതില് നമ്മളെ സ്‌റ്റാറ്റസ് വെക്കപിന്നെ അതില് വെക്ക പറഞ്ഞാല് അതില് വിൽക്കുകല്ല നമ്മൾഅതിൽ ക്ക്കുറെേ കോഴ്സൾ ഉണ്ട് നമ്മൾ ആള ഉണ്ടാക്കി കൊടുത്താൽതിന് കമ്മീഷൻ കിട്ടും അങ്ങക്ക്കിട്ടലണ്ടോ ഞ ആളൊന്നും കിട്ടലില്ല ഞാൻ വെറുംസ്റ്റാറ്റസ മാത്രേ ചെയ്യലള്ളൂ ആ അത് തന്നെയാണ് ഞാനും അങ്ങനെ ഒറേന്നായി അങ്ങനെ കൊറ പട കാനക്കണ്ട് തന്നെ മറ്റേത് മഹന്ദി കേക്ക് ഇങ്ങനെ ള്ള തൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട് പിന്നെ അതുേപോലെ പ്പോ സിന്തന്റെ സ്കൂളുണ്ട് അതില് പഠിപ്പിക്കാനുള്ള ടീച്ചേഴ്സിനൊക്കെ ഇ ദ് ന്ന്തന്നെയാണ് ഓല്സെലക്ട് ചെയ്യുന്നത് അങ്ങനെ ഒക്കെയാണ് പക്ഷെ അതാ തുടക്കത്തി ആരോ അങ്ങനെ പറഞ്ഞ ഉണ്ടാക്കി ഉ എന്തേലും പച്ചക്കറി വിക്കാൻ പോകണം അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞഞ് അ എന്താ വച്ചാൽ അവിടെ ഒരു ജിന്താ സ്റ്റോർ പറഞ്ഞത് വന്നിരുന്നു അ ഇപ്പോഴും ഉണ്ട് പക്ഷെ അതില് സിന്താസ്റ്റോളില് ഇങ്ങനെ പച്ചക്കറി വിില്പ്പനല്ല ഇങ്ങനെ നമുക്ക് നമ്മളെ കഴിവുകളെ വിൽ വിൽക്കുക എന്നുള്ളതാണ് നമ്മക്കിപ്പമ്മളെ എന്തെങ്കിലും ഇപ്പ നമ്മക്കിപ്പോ നമ്മള കേക്ക് ഇണ്ടാക്ക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതില് നമ്മള് നമുക്ക് അതില് സെയിൽ ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്ഷൻ ഉണ്ടായില്ല
നിങ്ങക്ക് വർക്കൊന്നും നടക്കലില്ലേ അല്ലെ
ഇല്ലേ ഞാൻ ഒന്നും ചെയ്യ ഞാൻ കുറത്തെ ആട്ട മാത്രം മക്കളള്ളൂ ആഹ എന്നിട്ട എന്തേലും ചെലവാലുണ്ടോ ഇല്ല ഞാൻ സ്റ്റാറ്റസ് അത് അതില് വരുന്ന സ്റ്റാറ്റസ് അതിന് എന്താന്നറിയ അതില് ആയിക്കല ഒരു പ്രൊമോഷൻ മാത്രമേ ഉള്ളൂ വരുന്ന സ്‌റ്ററ്റാസ് ആളെ കിട്ടീട്ടില്ലല്ലേ ആള ഉണ്ട് എനിക്കൾ ഇൻ്റേതായ ആളന്നുമില്ല ആ ഉം ഒരാൾ ഒരു ഒരാൾക്കല്ല ഉം ഒരാളുണ്ട് താഴെ അതിനെന്താ താായാളുണ്ടായ ഒരു പത്ത് ട്ടോ ആ ഒരു വ ഒന്നി ഒരു ഇതിന് തൊണ്ണൂറ് വയസ അല്ലേ ഒരു ഉുപ്പിയണ ഒന്നിന അത് തൊണ്ണൂറ് വയസ നമ്മക്ക് കിട്ടും അപ്ലൈൽ പത്ത് പയസയും കിട്ടും
ഉം
പക്ഷെ എന്നാലും അത് കറക്റ്റ് ആയിട്ട് കിട്ടി പോണംല്ലോ കേട്ടോ പക്ഷെ പൈസ കൊടുക്കും ചിലതാണ് പോളി ആഹ് ഇത് പൊളഞ്ഞിട്ടൊന്നല്ലോ അത് കിട്ടി പോണ്ട് അതിന കൊറെ വർക്കൾതി തുടങ്ങിക്കൊണ്ടിരിക്കയാണ് അതാ തുടക്കത്തിൽ അന്ന് ആരൊക്കെ അങ്ങനെയൊക്കെ പറഞ് ഉണ്ടാക്കിയ അങ്ങനെ എന്നിട്ടാ റാഫിയന്നെ പറഞ്ഞിരുന്നു അത് ഇങ്ങനെയൊക്കെ പറഞ്ഞട നക്കേണ്ട ആൾക്കാരൊന്നും പറഞ്ഞഞ്
ആഹ
ചന്തയില് പച്ചക്കറിൽപ്പനയാണ്പ്പ പറഞ്ഞത് പക്ഷെ അതൊന്നുയില് ജിന്ത ഇലില്ല പച്ചക്കറിപ്പറ ഇങ്ങനെയൊക്കെയാണ് അതില ഇണ്ടത് അറ പോഴസുകളൾണ്ട് അക്കെ ആളുണ്ടാക്കി കൊടുക്കുക പിന്നെ ഉടുക്കന്നെ ജിന്തൻ്റെ സ്കൂളുണ്ട് ഒക്കാണ് കൊടുക്കാ ട്യൂഷന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതക്ക ആള് ഉണ്ടാക്കി കൊടുത്താതിന്റെ കമ്മീഷൻ കിട്ടും പിന്നെ സ്റ്റാറ്റസ് പറയുന്നത് നമ്മൾ വെക്കണ ഇത് അതിൻ്റെ പ്രൊമോഷ്ൻ്റെ സ്റ്റാസ്സ് മാത്രേ ഉള്ളൂ ആ ഈ
നിങ്ങൾക്ക് പ്രായയോ വട്ടായോ
അമ്പത്താറ് വയസ്സായി എത്ര അൻമ്പത്താറ്
അമ്പത്താറ് അപ്പൊ നിങ്ങെ ആരും കല്യാണം കഴിച്ചിട്ടില്ല
ക അതും മരിച്ചോ ആദ്യം കഴിച്ചു ആദ്യ എച്ചാ ചെറുപ്പ ഇപ്പത്തിലൊന്നും കഴിച്ചില്ല സാമ്പത്തികല്ലാത്തണ്ട അ പിങ്ങെ പണിക്കൊക്കെ പോവായിരുന്നു പിന്നെ കു പ്രായം എപ്പോഴാണ് കല്ലണം കഴിച്ചത് ഉപ്പിമ്മക്കല്ലേ ഇപ്പല്ല ഉമ്മണ്ട് മിണ്ടല്ലേ എവിടെ സ്ഥലോ ഉം പാണ്ടിക്കാട് പാലിക്കാട് ആ ഞങ്ങള് ഇവിടെ മണ്ണാർക്കാട് ആ
അടുത്തന പിന്നെ വേറെ എന്തൊക്കെ മഴണ്ടായിന്നോ ഇന്ന്?
ഇന്ന് മഴല്ല.
ആഹ് ഇപ്പൊ രണ്ടീസായിട്ട് ഒരു വെയില്ണ്ട്
ഉം ഉം ഉം രണ്ടീസായിട്ടില്ല ഇബടെ ഇന്ന് മാത്രാണ്. ഇന്നലൊക്കെ മഴഞ്ഞായിരുന്നു. ഇന്നലൊക്കെ മഴണ്ടായിരുന്നു. ആ ഇബടെ ഇന്നലീം നല്ല വെയിലിണ്ടായിരുന്നു. ഉം. അയിന് രണ്ട് മൂന്നീസം മുമ്പ് നല്ല മഴഞ്ഞെയിന്നുന്നു ആ ഇക്കുറി അയിന് മഴ കുറവാണെയ് അല്ലെങ്കിലും മഴന്നെല്ല. മയഞ്ഞെല്ല മഴക്കാല പറഞ്ഞിട്ട് മയ പെയ്യിണില്ല. ആകെ രണ്ടീസാണ് ഇബടെ മഴൊന്ന് കുറച്ചെങ്കിലൊന്ന് പെയ്തത് അതും നല്ല മയ യൊന്നൂല്ല.
ഇല്ലാല്ലേ?
ഇബടീങ്ങനെ പെയ്തുണ്ടിരിക്കാണ്.
ആഹ്. ഇങ്ങക്കവിടെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ?
ഇല്ല വെള്ളക്കൊ ണ്ട് കിണറ്റില്ണ്ട്. കിണറാ കുഴൽകിണറാ? കിണറ്. സാധാ കിണറാകിണറാണ്. ഉം ഞങ്ങളവടെ കൂടുതല് കുഴൽകെണറാ. ഉം ഉം. ഇബടെയൊക്ക ഈ പാറല്ല സ്ഥലം പോലാ യിട്ട്ആ വെള്ളം കിട്ടണങ്കി ഇപ്പൊ പണി ഉം ഉം.
പിന്നെ കൃഷിയെ ള് എന്തേലുണ്ടോ?
കൃഷിയളൊന്നുല്ല. ഇല്ലല്ലേ? ഊ ഉം. പാടം തൊടുക അങ്ങനെയൊന്നും ഉണ്ടാവൂല്ല? ഒന്നുല്ല. അ ആ. ആ
പിന്നെ ആങ്ങള അവരൊക്കെന്താ ജോലി?
ഒ ഒ ഓന് മദ്രസെ പഠിപ്പിച്ച
ആഹ്. ഒരു ആങ്ങളല്ലള്ളൂ?
ഉം ഒന്നന്നെ ള്ളൂ. ഞങ്ങള് നാല് പെണ്ണും ഒരാണും ആണ്. ആ മറ്റേ കുട്ടിയേളൊക്കെ കല്യാണം കഴിച്ചോ നേര്? ഉം ഓലൊക്കെ കല്യാണം കഴിച്ചു. കൊറെ ദൂരത്തിക്ക അടുത്ത്ക്കോ? ഓലൊക്കെ അടുത്തന്നെ. അടുത്തന്ന ല്ലേ? ഉം. അവർക്ക് മക്കളൊക്കെ ഇണ്ടാവൂലെ ആ രണ്ടാൾകിണ്ട്.
ആ. അവരൊക്കെ എന്താ പഠിക്കുണു -
ഓല് ചെറിയ കുട്ടിയേളാ? ചെറുതല്ല ഒരാളത് ഒന്ന് ഗൾഫ്ക്ക് പെയ്ക്കിണ് ഒന്ന് പിന്നെ പ്ലസ്റ്റൂലാണ്. ഒന്ന് എട്ടാം ക്ലാസ്സിലാണ്. ആ ഒരാളത്പിന്നെ ചെർതാണ്. ഓനിപ്പൊ ത്രയിലാ നാലിലോ മൂ രണ്ടിലോ മൂന്നിലോ ക്കേണ്.
ആഹ്. അയൊക്കെ അടുത്ത കല്യാണം കയിച്ചുക്കുണു?
ആ അട്ത്താണ്.
ആ പെരിന്തൽമണ്ണ ആ ഭാഗത്തുക്കുടെക്കെആ ണോ?
പെരിന്തൽമണ്ണക്കൊന്നുല്ല. പാണ്ടിക്കാടന്നേണ് ഒരാള്. ഒരാള് മഞ്ചേരി. അങ്ങനെ? ഉം. ഒരാള് പാലക്കാട്. നമുക്ക് മഞ്ചേരിയിലൊക്കെ എളയമാന്റെ വീടൊക്കെ മഞ്ചേരി. ആ ആ.
അരീക്കോട് ആ ഭാഗ ത്തൊക്കെ.
ഓക്കെ. ആ ആ.
പിന്നെ വേറെന്താ? അസുഖങ്ങളൊന്നുംല്ലല്ലോ?
ഇല്ല അസുഖങ്ങള് കാര്യായിട്ട് അസുഖങ്ങളൊന്നുല്ല. പിന്നെ ഷുഗറും പ്രഷറും അങ്ങനത്ത തോന്നീക്കില്ല? ഹേയ് ഇല്ല. പിന്നെ എന്താ വേറെ വിശേഷന്ന് കൊ യപൊന്നുഇ ല്ലലോ ഇല്ല ഇന്നാ ശരി. ഉം ഇന്നാ ശരി. ഇന്ന പിന്നെ വിളിക്കാം. ആ
ഓക്കെ.